ഹലോ
ആഹ് പറയൂ പറയൂ കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞോ
ആഹ് ആഹ് ഓഹ് ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ നിങ്ങടെ അടുത്തൊരു കിഡ്നി പേഷ്യന്റ് ഉണ്ടെന്ന് അയിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വിളിച്ചതാ എന്തുവായി
ആഹ് ആഹ് സർജറി ചെയ്യാന്ന് പറഞ്ഞ് അല്ലേ
ആഹ് നി പോയോ സർജറി ചെയ്തോ.
ഉം ആഹ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു ആദ്യം. ആഹ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞല്ലോ പതിനെട്ടാം തിയതി ഡേറ്റ് കൊടുത്തിരിക്കണേന് അതില് പിന്നെ. പിന്നെ പെട്ടെന്ന് വോട്ടിന്റെ തലേ ദിവസം വോട്ടിന്റെ. തലേ ദിവസം ഡേറ്റ് കൊടുത്തുന്ന് അപ്പൊ അവിടെ പേഷ്യന്റ് കെറഞ്ഞിട്ടായിരിക്കും ഹോസ്പിറ്റലിന്ന് പെട്ടെന്ന് വന്നാല് നാളെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അവരോട് പതിനെട്ടാം തീയതി ഒള്ളത് നമുക്ക് വോട്ട് പതിനൊന്നാം തീയതിയിരുന്നല്ലോ ആഹ് ഒമ്പതാതീ ഞാനന്ന് എന്തായാലും വോട്ടിന്റെ തലേ ദിവസമാണ് അപ്പൊ അവരോട്. പിന്നെ അങ്ങനെ ചെല്ലാൻ പറഞ്ഞു അപ്പൊ അവരങ്ങനെ. പോയി പോയി കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം തന്നെ ചെല്ലാൻ പറഞ്ഞു. അതിന് മുന്നേ കൊറെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ ഓപ്റേഷ ഡേറ്റൊക്കെ കൊടുത് പിന്നെ ചെല്ലാൻ പറഞ്ഞ അവിടെ ചെന്ന് പിന്നെ വൈകുന്നേരം ഇങ്ങനെ വേറെ. മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞു പിന്നെ. ചെയ്തിട്ടില്ല നീ എന്തേലൊക്കെ ചെറിയൊരു കഫക്കെട്ടോ ജലദോഷം മതി പിന്നെ അവര് മാറ്റും. റ്റിവെക്കും ഉം ടെസ്റ്റ് ചെയ്യുമ്പോ അപ്പ പിന്നെ അടുത്ത പതിനെട്ടാം തീയതി തന്നെ കൊടുത്തു കഫകെ ജലദോഷം എന്തോ ചെറുതായിട്ട് കണ്ടപ്പോ പിന്നെ എന്തായാലും അഡ്മിറ്റ് ആയ സ്ഥിതിക്ക് പിന്നെ അവിടെ നിക്കാൻ പറഞ്ഞു. ഞ്ഞിഞങ്ങളങ്ങോട്ട് ഉം. സാധനയൊക്കെ കെട്ടിപ്പറക്കി പോയതല്ലേ പിന്നെ ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് ഏഹ് അവിടെ ഹോസ്പിറ്റൽ താമസിച്ചു പിന്നെ പതിനെട്ടാം തീയതി ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് കുഴപ്പയില്ല അവന്റെ വൈഫ് തന്നെയാണ് കൊടുക്കണേ.
കൊടുക്കുന്നേ ആഹ് അവിടെ നിക്കാനും നോക്കാനൊക്കെ ആളുണ്ടോ അന്നേരം.
ആഹ് അത് നമ്മള് പിന്നെ ഇവിടുന്ന് പിരിച്ചെടുത്ത് ഇങ്ങനെ ക്യാഷൊക്കെ. അത്രയും വലിയ സംഖ്യയൊന്നും കഴിയൂലല്ലോ കൂലിപ്പണിക്കാരനല്ലേ. അപ്പൊ നമ്മള് ഉം. നാട്ടിൽ നിന്നൊക്കെ പിരിച്ചിട്ടാണ് സംഖ്യ എടുത്തത് അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഈ ഓഹ് ക്ഷൻ കഴിഞ്ഞൽ ഹോസ്പിറ്റൽന്റെ അടുത്ത് തന്നെ റൂമുണ്ട് അതിനായിട്ട് വീട് വീടാണ്. അപ്പൊ അവര് അത് ആഹ് അപ്പൊ അതിനുള്ള ചെലവൊക്കെ നമ്മളെ കമ്മിറ്റിന്ന് പിരിച്ച പൈസ. ആഹ് അവടെ കൊടുക്കും ഉം ആഹ് പ്രശ്നത്തിനും പിന്നെ. മൂന്ന് മാസം അവിടെ നിക്കണം ആ വീട്ടില് ആ ഹോസ് പിറ്റലിന് അടുത്താണ് അപ്പൊ ചെക്കപ്പിനൊക്കെ പോയി വരാനും. ഉം ആഹ് എളുപ്പാണ് അപ്പൊ കൊഴപ്പല്ല പിന്നെ അവൻ തന്നെ ഗ്രൂപ്പ്. ഗ്രൂപ്പൊക്ക്ഒണ്ടായിരുന്നു ആ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം കുഴപ്പൊന്നുല്ല സുഖവായിട്ട് ഇരിക്കണ് എല്ലാരോടും ഞാന് ഉം അവൻ തന്നെ മൊത്ത എല്ലാരോടും കടപ്പെട്ടിരിക്കണ് എനിക്ക് ചെയ്തന് സഹായം അത്രക് വലുതാണ്. ആ ഞങ്ങോട്ട് പറഞ്ഞോട്ടെ കൊഴപ്പൊന്നുല്ലപ്പൊഞ്ഞിങ്ങനെ ആ പിന്നെ നട ഫോണ് ഇങ്ങനെ ഇടക്ക് കൊടുക്കുംന്ന് പറഞ് ചെല സമയങ്ങളിലൊക്കെ. കൊടുക്കുള്ളൂന്ന് പറഞ്ഞു.
എന്ന അവര് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഇനി വീട്ടിലോട്ട് വരത്തുള്ളൂ.
ആഹ് വരത്തുള്ളൂ അവളും രണ്ട് ഒരു വീട്ടിൽ തന്നെയാണ് അവള ജ്യേഷ്ഠതിയാണ് അവിടെ നിൽക്കുന്നത്.
ആഹ്
പിന്നെ പിള്ളേർ ഇവിടെ വീട്ടിലാണ് അപ്പൾ പിള്ളേരെ നോക്കാന അവള ഉമ്മയും ഇവിടെ വീട്ടിലുണ്ട. ഉം പിന്നെ അവന്റെ ഉമ്മ കുറച് കുറച്ച് പ്രായള്ള ആള ഒന്നിനുംകഴൊന്ല്ല അപ്പ അവള. ഉമ്മ വന്നിട്ട് ഇവിടെ നിക്കാണ് ഹോസ്പിറ്റലില് അവടെ ജേഷ്ടത്തി. ഫുഡ് ഉണ്ടാക്കാനും ആഹ് അവർക്ക് വേറെ ഫുഡും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അവർക്ക് അതായിട്ട് പുറത്ത്ന്നൊന്നും ആ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പൊ രണ്ടാക്കും കൊഴപ്പൊന്നുല്ല. വെച്ചു അവളതന്നെ ഒര് ഒരേ ഏയ്ജാണ് അതുകൊ കൊഴപ്പല്ല അങ്ങൻത്തതാണോലും നമ്മളി ഈ കിഡ്നി മാറ്റി വെക്കുമ്പോള് കൊടുക്കണ്ടത് ഉം അവനെ കാട്ടിലും കൊറച്ച് വെര് രണ്ടു മാസത്തിനൊക്കെ അവളാ തോന്ന്ണ് കൊറച്ചേരേജ് കൂടുതല് ഉം അപ്പൊ ഉം അപ്പൊ ഒരേ ഏജാവുമ്പോ കൊഴപ്പല്ല പിന്നെ അതിന് മുമ്പ് ഇവിടെ അടുത്തൊരുപേശ്യന്റ് ണ്ടായിരുന്നോ അത് നമ്മൾ അയൽവാസിന്നെണ് അവന്റെത് ചെയ് ചെയ്തത് അവന്റെ ഉമ്മാണ്ടാത കൊടുത്തേ ഷേ അത് സക്സസ് ആയില്ല ആഹ് അത്പ്പോ ഫെയിലായി ഇപ്പൊ ഡയാലിസ് യ്തോണ്ടിരിക്ക
ശൂഹോ
ഉം അതെ അത് ആദ്യ ഒരു ഹോസ്പിറ്റൽന്ന് അവരോട് പറഞ്ഞ് ഇതുപോലെ അതും തിരി ച്ചിട്ടാട്ടോ കൊടുത്തത് പഷേ അത് അതവര് ഹോസ്പിറ്റലന്ന് പറഞ്ഞു ഉമ്മാൻന്റെത് ചെക്ക് ചെയ്തപ്പം പിന്നെ ഷുഗർ ഷുഗറിന്റെ അളവ് കു ഇല്ല ഷുഗർ ഇല്ലതാതാക് ഇല്ല ഷുഗറെ ഇല്ല പഷേ അവര് ചെക്ക്യ്ത് സമയത്ത് ഷുഗറിന്റെ ഒരരംശം കാണാനടവ റെണ്ട് ഭാവിയിൽ വെരാംന്നുള്ളത് അവർക്കത് നോക്കിയപ്പോ ട്ടേസ് റ്റിള്ളോക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊമ്മക്ക് ചെയ്യാൻ കഴിയില്ലാന്ന് പർഞ് ഏഹ് അപ്പ അത് അയില് അവരന്ത്‌യ്തു. വേറെ ഹോസ്പിറ്റല്ല് പോയിട്ട്
പോയി
രണ്ടാമത് വേറൊരു ഹോസ്പിറ്റല് പോയിട്ട് ചെയ് അപ്പോവര് അവർക്ക് പൈസട്ട്യാ പോരെ അവര് അർണു ചെയ്യാന്നർണു കൊ അപ്പൊ ചെയ്യുന്ന ഒന്നും ക ഒന്നും വിഷയല്ലാന്ന് പർണ് അത അവര് ചെയ്ത ചെയ്തു പിന്നെ ആ ചെക്കനെ കാണണം പറ്റെ ഷീണിച്ചിട്ട്ണ്ട് സക്സസ് ആയില്ല ഇപ്പോളും ആദ്യത്തെ പോൽ തന്നെ ഡയാലിസ് ചെയ്തൊണ്ടിരിക്കണ് ആ അന്നട്ട് നമ്മള് പിന്നെ നല്ലമൗണ്ട് അന്നേം നമ്മടെ കമ്മിറ്റിക്കാരോ പറഞ്ഞന്തായാലും
ഇതിങ്ങനെ മാസൊ മാസൊ ചെയ്യണോ
അവു ആയി ആ മാസം മാസല്ല രണ്ടു ദിവസം കുടുമ്പോളാണ്
കൂടോം ഇയ്യോ
ഉം ഇവന് ഇപ്പ ആഹ് ഇപ്പം ചെയ്തിലേ അവന്റെ ത് അവനങ്ങനെ രണ്ടുസം രണ്ടുസം കൂടുമ്പൊ തിങ്കളാഴ്ച പോയാ ബുധനാഴ്ച ബുധനാഴച പോയാ പിന്നെ ശനിയാഴ്ച. അങ്ങനെ. പിന്നെ ശനിയാഴ്ച പോയാല് നമ്മള് എന്ത് ഭഷണം കൂടുതൽ കഴിച്ചാല് ഒന്നരടം പോണം അങ്ങനെണ്. അളവ് കൂടുതലാഉമ്പൊ ഇത്ക് ഇത് ശുദ്ധീകരിക്കണില്ലല്ലോ നമ്മളെശരീ കിട്ണി അല്ലേ നമ്മളെ ശരീര ശുദ്ധീകരിക്കണെ ആഹ് മ്മളെ കൈ ഇട ഭഷണം ക്ലീൻ ആക്ണതും ഒക്കെ വൃത്തിയാ ബ്ലഡ്ന്നുള്ളമ്മളെ അയിണ്ടോക്കെ ക്ലീൻ ക്ണത് കിഡ്നി ആണല്ലോ അപ്പൊ അവരെ കിഡ്നി കംപ്ലയിന്റ് ആണ്. അപ്പ അത് നമ്മള് അവര് പോയിട്ട് മിഷീൻ കൊണ്ട് ചെയ്യണ്. അങ്ങനെ അത് രണ്ടുസ് പ്പംപോണു ഇപ്പൊ ഇവനിപ്പൊ ചെയ്യേണ്ട ഇവന്റെത് സക്സസായി. അഷേ. ഇവന്റെത് ഇപ്പം. ആഹ് വെച്ചത് കംപ്ലൈന്റയി ഇമ്മന്റെത് പോയി ചെയ്തു മോന്റത് ഇപഹ്. ശരിയായതുല്ല.
ഓഹ്
ഇനിയും ഇനിയുപ്പ മക്കാന്നൊക്കെ പറയുന്നുണ്ട് രണ്ടാമതും വേറെ. പഷേ അത് കിഡ്നി കിട്ടണ്ടേ പിന്നെ ഇതുപോലെ പിന്നിം ക്യാഷ് വേണ്ടേ. ഓക്കെ എല്ലാടത്തുലേ കിഡ്നി പേഷ്യൻ തിന്റെ കൂടിങ്ങാണ്ടില്ലെ റസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ. ഇങ്ങനെ ആഹ് ഡയാലിസിസ് ചെയ്തൊണ്ടിരിക്കണം അതൊരുത്ങ്ങനെ ഡെയ്ലിന്ന് പറണ പോല് പോണ്ടേ ഓരോ ഡയാലിസിനു നല്ല സംഖ്യ രണ്ടേ അഞ്ഞൂ ഓഹ് അങ്ങനെയൊക്കെണ്ട് ആഹ് ഇത് ഈ കിട്ടിയ പേഷ്യന്റ് ജോലിയ്യാൻ കയിയോ ഇല്ല ഇത് എവിടന്നുണ്ടാ
അയ്യോ എത്ര നാളിങ്ങനെ പിരിക്കും
ആഹ് അതാണെ അപ്പൊ നമ്മള ഇത് മാ അതുകൊണ്ടല്ലപ്പിത് എല്ലാരും മാറ്റി വെക്കണത് മാറ്റി വെച്ചാ തന്നെ നല്ല ശ്രദ്ധ വേണം അഹ് പൊറത്തിന്നൊരു ഭക്ഷണം കഴിക്കാൻ പാടില്ല അവർക്കായിട്ട് ഒരു പ്ലേറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ അതിനായിട്ട് അവർക്കായിട്ടൊരു പ്ലേറ്റ് ഫുഡ് കാര്യം ഗ്ലാസ്സ് എല്ലാം വേറെ യൂസയ്യണം ഭക്ഷണത്തിന്റെ കാര്യത്തില് അങ്ങനെ യൂസ് ചെ ആഹ് പ്ര ത്യേകം വേണം ഇപ്പൊ ഇവന് എന്താ അത് ഭയങ്കര ഒരു സങ്കടാണ് അഹ് മച്ചി അല്ല തടിയൊക്കള്ള അഹ് ചക്കരേന്റ ബൻഡിൻ്റെക്ക കൂട്ടുകാരനാണ് പ അവനൊക്ക ആഹ് കല്യാണം കഴിച്ചിട്ട് എന്റെ മക്കളെ പോലെ തന്നെ ചെറിയ മക്കളാണ് മക്കളൊക്കെ ഇണ്ട് ഉം ഇപ്പ അതിങ്ങനെ ഇപ്പൊ രണ്ടാമതും മാറ്റി വെക്കാ ക്ഷാ കിഡ്നിയും കിട്ടണം രണ്ടാമതും ഇത് തിരിക്കണ്ടേ ഇവൻ്റത് കയി ഇനി ഇവന്റെതും കയിഞ്ഞ് പിരിവ് ക്ലോസാ അപ്പളാണ് ഈ അപ്പൊന്നും മാറ്റി വെച്ചറിനാനി അവർക്ക് ഈ അസുഖം ഉണ്ട്ന്ന് കേട്ടത് അയ്ല് പിന്നെ അത് ക്ലോസാക്കി ക്ക് രണ്ട് ഓപ്പറേഷൻ കയിഞ്ഞ് സർജറി കയിഞ്ഞ് ആ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് ഇവന് തൊടങ്ങാന്ന് വിചാരി അവൻ്റെ സർജറി കയിഞ്ഞ് പിരിച്ച് വീട്ട കണക്കും കാര്യങ്ങളൊക്കെ ക്ലോസ്സാക്കി ഗ്രൂപ്പിലിട്ടതിന് ശേഷാണ് ഇവന് പിരിവെടുത്തത് ഇത് കയിഞ്ഞൊക്കെ പിന്നെ അവൻ്റത് പിന്നെ ഇങ്ങനായി ഉം മ്മക്ക് കൊഴപ്പല്ല ഏഹ് വരാങ്കാ ര്ന്ന് പറഞ്ഞാല് അത് ഇപ്പത്തെ സാഹചര്യം ന്നിച്ചപ്പോ എല്ലാം ഒര് ഇത്ര പേര് കുട്ടി ചെറിയ കുട്ടികൾക്ക് വരെ കേ ഡയാലിസ് തൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവനെന്ന് പറഞ്ഞ ഒരു സീഗര റ്റ് വലിയോ കള്ള് കൂടിയോ അപ്പം ഫെയിൽഡ് ആയിന്ന് പറഞ്ഞില്ലേ അവ ആഹ് അവന് ഒരു ചീത്ത സ്വഭാവില്ലാത്ത ആളാണ് ചെല അങ്ങനെ കള്ളുകുടിക്കാർക്കാണ് ഇങ്ങനെ വെരാ